പറയാടി
എന്തെടുക്കുന്നടി
ഞാ അതെ ഇവിടെ ഇരിക്കുന്നടി
ആണ
ഉ നീ എന്ത് ചെയ്യനാ? ആ അതെ ഇവള് സ്കൂള് വിട്ട് വന്ന് ഷിഞ്ചാ വെച്ചിരിക്കുന്നടി.
ഉ
ഉം അങ്ങനെ ഷിഞ്ചൻ കാണുന്ന
ആഹ ഞാാനിവിടെ കിടക്കുന്നടി
വന്നില്ലേ മോള്?
ഇല്ലല്ല ഇന്ന് അവർക്ക്ിന് ട്യൂഷൻ ഇല്ലെന്ന് പറഞ്ഞി നിന്ന് വരുമ്പോ ഒട് നടക്കും ട്യൂഷൻ ടീച്ചറിന്റെ മോള് ആ് ഉണ്ട ട്യൂഷൻ ടീച്ചറിന്റെ മോള ഇന്ന് തിരുവനന്തപുരത്ത് കോളേജിലാക്കാൻ പോവാാൻ നിന്നതായിരുന്നു പിന്നെ ഇവരോട് പറഞ്ഞ ട്യൂഷൻ ഇല്ല. അവര് പോവവാന്നൊക്കാ കൊറച്ച മുമ്പേ മെസ്സേജ് ഇടുന്ന ഇന്ന് പോകുന്നില്ല ഞായറാഴ്ചയാ പോകുന്നു അതുകൊണ്ട് ഇന്ന് ട്യൂഷൻ ഉണ്ടെനന്. അവൻ ട്യൂഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലൊക്കെ പോയതായിരുന്നു. ഉ നീ മോക്കെ രാവിലെ രാവിലെ മോക്ക്ും ചോറ് തന്നെയാണോ കൊടുത്തു വിടുന്ന ഉച്ചക്ക്
ഇടക്ക് ഞാൻീഈ ഫ്രൈഡ് റൈസ് ബിരിയാണി അങ്ങനെ കൊണ്ടാക്കോ എടി വെജിറ്റേറിയൻ ആയിട്ടോ
ആ ഇവിടെ കൊച്ച വെജിറ്റബിൾ ആയി ഇത് ബിരിയാണിയൊക്കെ കൊച്ച കഴിക്കും അല്ലാതെ വെജിറ്റബിൾി ഇട്ടോ അങ്ങനെൊന്നും കഴിക്കത്തില്ലടി. മോക്ക് ബിരിയാണി ഇഷ്ടവാ പിന്നെ ചിക്കനും അതൊന്നും കൊടുത്തു വിടാൻ പറ്റത്തില്ലല്ലോ അവിടെ
ആ ആ നീക എല്ലാര്ത്തച്ചൊക്കെ ആരായ്ട്ടും ബീൻസും ഒക്കെ അരിഞ്ഞ് ചെറുതായിട്ടിട്ടട്ടെ നെയ്യും ഒഴിച്ചു മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെയായിട്ടിട്ട് കൊടു
അതാടി അതൊന്നും കഴിക്കത്തില്ലന്ന്. ഈ വെജിറ്റബിൾസ് ഒക്കെ തട്ടിയാ വെജി റ്റബിൾസ് ഒന്നും കഴിക്കാൻ നമ്മളുപ്പുമാവിന്റാത്ത് പോലും ക്യാരറ്റും കുന്തോന്നും ഇടുന്ന ഇഷ്ടവല്ല.
ആ ബെസ്റ്റ്. ഇത് പിന്നെ വല്ല വലിയ കൊഴ ബിരിയാണി ഇഷ്ടമായത് കൊണ്ട് എന്നും ബിരിയാണി കൊടുത്ത വിട്ട അങ്ങനെ ഒരു ദിവസം കിഴക്കന്നും കൊടുത്തു വിട്ട് ഞാനും കൊടുത്തു വിട്ട അപ്പം പറ എന്നുംെന്നും ബിരിയാണി എന്റെ കൂടെ കൂട്ടുകാ ചോദച്ച് എപ്പോഴും ഇതേ ഉള്ളൂന്ന് അതുകൊണ്ട് പിന്നെ കിഴക്കെ വീട്ട വെച്ചപ്പോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഇക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടവാ. അപ്പൊ ഞാൻ ആ ഇച്ചിരി സോസൊക്കെ ഒഴിച്ചിട്ട് ഇി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് എല്ലാവിടിച്ചു ഫ്രൈഡ് റൈസ് പോലൊണ്ടാക്കും. അല്ലെങ്കി പിന്നെ നീ പച്ച ക്കറി ഇഷ്ടമല്ലാങ്കി ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രവിട്ട് നെയ്യിടാത്ത് വരട്ടി കൊടുത്തു വിട്.
ആ ഞാനിപ്പ അല്ലാതെ ചെയ്യുവെടി, മറ്റേ തക്കാളിച്ചോറ് പോലെ. തക്കാളിയിട്ട്
ആ
അങ്ങനെ ചെയ്തു. ആ അത് മോൻ കഴിക്കും. ഇവള് എടയ്ക്കൊക്കെ കഴിക്കും. ഇനിയൊന്ന് സ്കൂളി കൊടുത്ത് വിടണം. ഞാൻ വീട്ടിൽ നിൽക്കുമ്പം എടയ്ക്ക് കൊടു ത്തിട്ട് കഴിച്ചിട്ടുണ്ടാര്ന്നു. പ്പം ഞാൻ നാളെ വിചാരിച്ചെന്നാ അങ്ങനെ ചെയ് യ്യാവെന്ന്. റൈസ് എടുത്ത് തക്കാളി അത് ക മോന് കൊടുത്ത് വിടുന്നത് സ് സാലഡും അച്ചാറും പപ്പടവും കൂടായി
ആ ഞാനും അങ്ങനാ. അതിൻ്റ കൂടൊരു മുട്ട പുഴുങ്ങിയതും ഒരു ഇച്ചി സാലാഡും പിന്നെ പപ്പടം ചെറുതായിട്ട് കണ്ടിച്ച് വറുത്തങ്ങനെയാ കൊടുത്തു വിടുന്നത്.
ആഹ് ആ അപ്പൊ ഞാൻ വിചാരിച്ചു നാ യാലും അങ്ങനെ ചെയ്ത് കൊടു
ആഹ് അങ്ങനെ കൊട്. ഇവിടെയും പറയുന്ന് നാളെ ഫ്രൈഡ് റൈസ് വേണമെന്ന്. അപ്പൊ ഇവിടെ അമ്മയ്ക്ക് തൊഴിലുറപ്പല്ലേടി. അപ്പൊ രാവിലേ ചോറൊക്കെ വെക്കും. അപ്പൊ അതുകൊണ്ട് ഇനി അത് അതിൻ്റെടക്ക് ചെയ്യാമ്പറ്റോന്ന് അറിയത്തില്ല. നോക്കണം. അതിന്റെടയ് ഒള്ള സാധനങ്ങളൊന്നുവില്ല. കക്യാരറ്റും കീരറ്റും ഒന്നുവില്ല. എല്ലാം പോയി മേടിക്കണം.
ആഹ്
ഉം ഉം
ഉം. ആ അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു നാളെ ക്യാരറ്റൊക്കെ ഇവിടെക്കെടക്കുന്ന്. പക്ഷേ കൊച്ച് മറ്റേത് കഴിക്കാത്തോണ്ട് ഞാം തക്കാളി ചോറ് പോലാക്കാം. ഇനി തൈര് വല്ലോം പോയി മേടിക്കണം.
തൈരിവിടെ ഇരിക്കുന്ന്, ഇന്നലെ വാങ്ങിച്ച്. ഇന്ന് സാമ്പാറാരുന്ന്.
ആ
ആഹ്. ആ ഇത് പിന്നെ വലിയ കുഴപ്പമില്ലാതെ കഴിക്കും. എ ഇവിടിരിക്കാൻ. ഉം തുണിയേ ഇട്ടിരിക്ക ദാ എന്റെ നടുക്കൂടെ നടക്കുന്നു.
തുണി ഇനീം ഒണങ്ങാനുണ്ടോ?
ഡീ ഇതേ കൊറച്ച് ഞാൻ പറഞ്ഞില്ലല്ല ജോലി കഴിഞ്ഞ് വന്നപ്പഴത്തേക്കുവേടി ന്തുവാ ഇതെടുത്തിട്ട് മഴ പെയ്യുമെന്നും വിചാരിച്ച് അമ്മയെല്ല തൊഴിലുറപ്പിനും പോയി. ഞാനവിടേം പോയി. ഇട്ടില്ല വന്നിട്ടാ എടുത്തിട്ടത് അങ്ങനെ കൊറച്ചൊക്കെ എന്തായാലും ഒണങ്ങി കിട്ടി. അതൊക്കെ എടുത്ത് ഇടിക്കുന്ന് അപ്പ ഞാ വിചാ ച്ച് മടക്കി വെക്കാം
ഉം ഞങ്ങടെ തുണി മൊ
ന്ന പോലെ ദേഷ്യവനി തുണി മടക്കുന്ന പോലെ ദേഷീവനി
ആ എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ട എന്റെ അലമാരി ഒന്ന് നോക്കണം നമ്മള് തുറക്കുമ്പോ നമ്മുടെ പുറത്തോട്ട് വീഴും ഇവിടെ അമ്മ വന്ന് അലമാരി തുറന്ന അടി നടക്കുമന്ന്
ഞങ്ങളടെ വീട്ടിൽ ഇങ്ങനെ കാണിച്ചോ കൊണ്ട് ഞങ്ങളടെ അമ്മേനെ കൊല്ലുവടി അമ്മായിമ്മയെക്കാളും
ഇവിടെ ഞാ ഇവിടെ അമ്മ വരുമ്പോ നിക്കുവെടി ഇതുപോലെടക്കെടക്ക് തുറന്ന് നോക്കും അമ്മ തുണി എടുത്തു തരാനോ വല്ലോം വരുവാണെങ്കി ഇതുപോലെ തുണിയെടുത്തിട്ട് വന്ന് ബഹളവാ. എത്ര തുണി വെച്ച അലമാരിയാന്ന് അപ്പം ഭിത്തിയലമാരീവൊണ്ട് മ മറ്റേ അലമാരീവൊണ്ട്. അപ്പൊ ഇത്ര തുണീരുന്ന അലമാരി അ അറിയാവോ ഇതിന്റെകത്ത് ഇപ്പോ ഒന്നും ഇരിക്കുന്നില്ല നോക്കി എല്ലാം കൂടി ഇങ്ങോട്ട് വീഴു എന്നൊക്കെ പറഞ്ഞഞ് പിന്നെങ്ങോട്ട ഇങ്ങോട്ട അടിക്കൊക്കെക്കുന്ന കാണം പിന്നി ച്ചി കഴുമ്പോ അതുപലെ അപ്പൊ ഇൻഷേനള്ള സമയത്ത് നമ്മൾ അടി ക്ക വെച്ചാലും വൃത്തിയായിട്ടിരിക്കത്തില്ലടി അപ്പൊ ഇപ്പ ദിനി ചേട്ടൻ ഇടക്ക് വി അവിടെ കാണിക്കിരുന്നു
ഒ ഓ ഒ ഓ ഓ
ദിൻചേട്ടന്റെ അലമാരി എന്നെ കാണിക്ക ടീ അതിന്റെകത്താണെങ്കിൽ തുണിന്ന് തുണി എല്ലാം ഇങ്ങനെ അടി ക്കി അടക്കി വെച്ചിരിക്കുന്ന പാൻ്റ് ഒക്കെ മടക്ക മട ഷഡി വരെയും മടക്കി വെച്ചിരിക്കുന്നു നല്ല അടിപൊളിയായിട്ട് ബന്നിയൻ
എനിക്ക് ഈ തുണി മടക്കുന്ന കാര്യം എനിക്ക് ഇഷ്ടവല്ലേ ടി
ഇീ നമ്മളിവിടെ മടക്കി വെച്ചാ കൊളവാക്ക നാളാടി എന്നിട്ട് അവിടെ ഭയങ്കര സംഭവമായിയിട്ട്
വൃ അത അവിടെ സ്ഥല സൗകര്യം ഒക്കെ കുറവല്ലേ ഇടി അതായിരിക്കും അപ്പൊ എല്ലാം വൃത്തിയാക്കുന്നത്
ആടി എന്നിട്ട് കണ്ടോ ഞങ്ങടെ അലമാരി കണ്ടോന്നൊക്കെ ചോദിക്കേ ഇ ഞാൻ പറഞ്ഞപ്പ ഇവിടെ വരുമ്പോ മടകം
ഞ ഞങ്ങളുടെ ചേട്ട ഞങ്ങടെ ആളും അങ്ങനെ തന്നെടി എന്തുവാ അവിടെ എല്ലാം വൃ ത്തിയാക്കിയ വെക്കുന്നത് ഇവിടെ മാക്കാച്ചെ പോലെ ചെരുപ്പ് വിട്ട് നടക്കുക അതുപോലെ തന്നെ വൃത്തി എ നടക്കുക തുണിയെടുത്ത് അവിടെ ഇടുക ഇവിടെ പക്ഷെ അവിടെ ചെല്ലുമ്പോ എല്ലാം വൃത്തിയാക്കി ഒതുക്കി വെക്കും അതാ വേറോടെ അടുത്ത് പോകുമ്പോ നമ്മള അങ്ങനെ കാണിക്കരുതല്ലോ ഉം ആ ഇപ്പ ആ വിളിക്കും എന്നും വിളിക്കും പക്ഷെ പപ്പ പണ്ടത്തെ പോലെ വലിയ സംസാരവും കാര്യ കാര്യങ്ങളൊന്നും പറ്റുന്നില്ല കേറിയില്ലല്ലോ അവിടെ എപ്പഴും അപ്പ റൂമിറത്ത് ആൾക്കാരൊക്കെ ഉണ്ട്
ആ.....
പതുക്കൊണ്ടിങ്ങനാ സംസാ കൊറച്ചു നേരം പത്ത് മിനിറ്റ് ഒക്കെ സംസാരിക്ക ക്കും വെക്കും കൊച്ചിന്റെ അടുത്ത് സംസാരിക്കും അങ്ങനെ രാത്രി കുറച്ചു നേരം വിളിക്കും
ആ ആ അവ് മോക്ക് വിഷമ ആയാ പോയി കഴിഞ്ഞപ്പ
പോയപ്പോ വിഷമാ ഇപ്പ പിന്നെ അറിയാവല്ലേ അതോടി ഇതായി ആ പോയപ്പോ നല്ല വിഷമ ആരുന്നു പോവണ്ട അച്ഛൻ പോവണ്ട എന്നൊക്കെ പറഞ്ഞല്ല പോകാതിരിക്കാൻ പറ്റ പറ്റവേ വീടൊക്കെ വെക്കണ്ടേ നമുക്ക്
ഉം
ഉം ഉം അങ്ങനെതാ അ വല്യ കുഴപ്പ ഇില്ലാതെ ഇരിക്കുന്നു
ഉം മീനപ്പൊ വിലക്ക് മേടിക്കുവോടി
ആ മീൻ ഇന്നലെ ഇരുന്നൂറ് രൂപയ്ക്കാടി എന്തോ മീൻ മേടിച്ചത്
ഉം
ഉം. ഇടക്ക് പിന്നാരെങ്കിലൊക്കെ തരുന്നെങ്കി അല്ല അച്ചപോയി അച്ഛ പോ പോയിമേടിക്കുവടി വണ്ടിയുണ്ടല്ലോ അവിടെ അപ്പർത്ത് പോ എല്ലാം പോയേ. അടുത്ത ഫിഷ് മാർക്കറ്റുണ്ടല്ലേ അപ്പൊ അവിടെ വല്ലൻ പോയി മേടിക്ക്. ക്ഷേ ഇന്നലെ നല്ലായി മറ്റേ അത് മങ്കട അങ്ങനെ എന്തോ ഒരു മീൻ അത് നല്ലായിരുന്നുരാമ്മ കറിയും മെച്ച് ശരി ഇവൊക്കെ വർത്തമം മേണപടി എപ്പോഴും
ആ ആ
ആ അങ്ങനാ, അതുകൊണ്ട് ബറത്ത്. നല്ലയായിരുന്നു. ബസ്സ് വന്നാ പിള്ളേരുടെ?
ഇല്ലടി ഇല്ല.
ഉം താമസിക്കുവല്ലേ?
ച ആഹ ചെലപ്പത്താമസിക്കും ചെലപ്പോ നാല എന്താലും നാല് പതിനഞ്ചുള്ളിൽ എത്തുവായിരിക്കും. പ്പവരുവാര് അമ്മയ എടുക്കാൻ പോന്നതേ.
ഓ അതെന്താ?
ഞാനപ്പറത്തോട്ട് പോയില്ല അമ്മ പോവും. കുറച്ചോസം കൊണ്ട് അമ്മയാ വിളിക്കുന്നു പിള്ളേരെ കൊണ്ടാക്ക കാക്കുന്നതും വേടുക്കുന്നതും ഒക്ക. അതല്ല എനിക്ക് നടുവിെ മയ്തിനനൊക്കെഅയത് കാര്ണം ഞാനങ്ങന കൂടലും ജോലി തീരുമ്പോ മാറി കെടക്ക
കെടക്കമ്മയ്യ ഉ ഉ. പിള്ളേര് കുഴഞ്ഞ വാര് പരഞ്ഞല്ലേ പാവങ്ങള്.
ആ വന്ന് കഴിഞ്ഞാ പിന്നെ അതിന്റെ അപ്പുറവാടി കൊണ്ടു വന്ന പാത്രം എത്രയ രണ്ട് ണ്ട് പേരുടെയും കൂടെ ആവുമ്പോ ആറ് ആറ് കൂട്ടം തന്നെ ഉണ്ട് തട്ടം തന്നെ. പിന്നെ കറി കൊണ്ടു പോകുന്നത് ഇതെല്ലാം പിന്നെ അപ്പ നിന്ന് കഴി ഇ എല്ലാം വെച്ച് വേണം. പിന്നിരിക്കാൻ എന്നിട്ട് വേണം നാളെ പിന്നെ രാവിലെ എണീക്കുമ്പോ വീണ്ടും ആ സാധനം എല്ലാം എടുത്ത്. രണ്ടാമതായി നമ്മുടെ ഇവിടെ എലിയും പൂ പല്ലിയും പാറ്റകളെ അപ്പൊ വെളിയിലല്ലേ വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വീണ്ടും അതെല്ലാം കഴുകി വീണ്ടും സ്റ്റാൻഡി വെച്ച് അത് ഒണക്കി പിന്നെ തൊടച്ചക്ക ക്കെയാണ് സ്നാക്സും ഫുഡും ഒക്കെ എടുത്ത്ടിക്ക
ഞാണ് സ്കൂളില് വല്ലാം കഴുകിയല്ലേ കൊടുത്ത് വിട
ആ മോൾടെതൊക്കെ അവര് തനിയെ കഴി അവര് തന്നെ ഒഴ് കഴിയ കൊടുക്കൂടി ഇവൻ മോന്റത് മോനാ കഴുകണ്ടത്. അപ്പഅവന് മടി കാരണം അവൻ കഴുകത്തില്ല. അവൻ ഇങ്ങ അങ്ങനന്നെ കൊണ്ടുവരും അപ്പൊ ചെലപ്പോ. ബ്രാഗിന്റെത്വാവും പിന്നെ നമ്മള് ബാഗ് കഴികേം തൊടക്യേക്ക വേണം പിന്നെ ബ്രാ
കഴുകണ വന്ന് ചെറുതായിട്ട്.
എപ്പഴും പറയടി പറഞ്ഞ കേക്കതി ഇവൻ്റെ ദേഹം ന നിയതല്ല പിള്ളേരെല്ലാരും കൂടെ നിന്നഅങ്ങോട്ടും ഇങ്ങോട്ടും കഴുകുമ്പഴേ നനയ ഇതാവുവോ പക്ഷെ അത് കൊ ല്ലവ വടിച്ന്തെചെയ്യാട്ട അല്ലാത്തപ ജോ ചെയ്യുന്നെന്കൊഴപ്പൊന്നുംല്ല വീട്ടിഇന്നാലും നമ്മള- സഹായിക്കെക്കൊചെയ്യും. ന്ന്ഞ പർലെ ആ ദോശയൊക്കെ ചുട്ടു തരു എനിക്ക് വയ്യ ന്ന് പറഞ്ഞഅവംപറയും കെടന്നാ ഞാൻ ചെയ്യാന്ന് പറയും.
ഓ അങ്ങനത്ത ചെയ്യുവല്ലേ?
പ്പ അവിടെല്ല ദേഹം നനയുന്നും പറഞ്ഞുള്ള മ
നല്ലവായിരിക്കും ചെയ്യാത്തത്.
അപ്പ ഇന്നലെ ഞാപറഞ്ഞഞ്നി കഴ മര്യാദയ്ക്ക് ലെ ആ മറ്റേ ടൗവലിൽ പൊതിഞ്ഞാണല്ലോ കൊടുക്കുന്ന. ആ ടൗവലിൻ്റകത്ത് വൃത്തിയായിട്ടി ത്. അ് കെട്ടി വെച്ചോണ്ടുവരണം അപ്പൊ പിന്നെ കറിയൊക്കെ അങ്ങോട്ടു ഇങ്ങോട്ടും പറ്റത്തില്ലല്ലോ.
പറ്റത്തില്ല ബാഗിലൊക്കെ പറ്റിയപ്പഴ പിന്നെ ബാതോ ഇപ്പഴത്തെ വെയിലും. ബാഗെങ്ങനെ ഉണങ്ങും?
അതാ ഇതിപ്പ പിന്നെന്തായാലും ഇപ്പഴത്തെ ബാഇന്റകത്തല്ലാം ലെതറാടി അതിങ്ങനെ നമുക്ക് ന തുണി നന ച്ച തുണികൊണ്ട് തൊടച്ചുമാ ര പൊറത്തോട്ടും വരത്തില്ല അകത്തുന്നുള്ളു അതാ ലെഞ്ച് ബാഗ്, ലെഞ്ച് ബാഗിന്റെ അകം ലെ തറാന് പുറത്തുതുനിടത് വന്നാ അകത്തു ലെതറും അപ്പൊ അതെല്ലാം തൊടച്ചു പ്ലാസ് ഇരിക്കുവല്ലേ, ഇപ്പഅങ്ങനെ ഞാൻ തുടച്ചാ നി മിക്കവാറും ദിവസം തുടച്ചു തുടച്ചാണ് കൊടുത്തു വിടുന്നത്
ഉം ഉം ശരിയടി എന്നാ പിള്ളാര്‌ വന്നില്ലേ കാര്യങ്ങളൊക്കെ നോക്കൂ
ആ ശരി
എനിക്ക് ഒരവർ പാല് മേടിക്കാൻ പോണം ചായയിടാൻ
ആ ആഹ ശരി